ഹലോ
ആഹ് എന്ത
ആ കേൾക്കായ അഹദില്ല സുഖാണ്
ഏർ ഫുഡൊക്കെ കയിച്ചോ ആ
എന്താണ് നമ്മള റേഞ്ചില് പ്രശ്നം നല്ലോണം ഒ ണ്ട്
ആ വണ്ട്
അവിടെ ഇണ്ട് ആ നി ഭാഗത്ത് മഴൊക്കെ ഇണ്ടോ
മഴ ഇപ്പൊ വയല്ല
മഴ ഇപ്പൊ മയല്ലേട്ടോ ഇപ്പോ കൊറച്ചൊക്കെ വെയിലാണുള്ളത് അതന്നെ ആ
അവിടെയോ
എന്താണ് ടെയോ ഇവിടെ അങ്ങനെ തന്നെയാണ് എന്നാനും കാലാവസ്ഥ വലിയ സുഖല്ല്യ ആ
ആ അത്ണ്ട്
അത്ണ്ട് ആ അതന്നെ
അവിടെ കോളോ പുഴ എന്തേ ഇണ്ടോ
പുഴ എന്തെ ഇണ്ടോ ആ പുഴം പുഴൊക്കെണ്ട് അങ്ങോട്ടോന്ന് പോക്കില്ല
ഏ കോ ചാടാനൊന്നും
കോ ചാടാനൊന്നും പോലില്ല ഏയ് ഇല്ല ഇല്ല
ഏ അപ്പൊ കുട്ട അവിടെ തിരെ ചാടാ ത താണോ അതോ അവിടക്കെ ചാടാൻ പറ്റാത്തതാണോ കുളത്തില്?
ത്തില് അല്ലല്ല ഇവിടെ കുട്ടികള് പോകും.
ഏ അങ്ങനെ.
ആ ഞങ്ങള് വലിയവരൊന്നും പോക്കില്ല.
ആഹ് ആഹ്. ഇവിടെണ്ട് കുളം വെല്യൊരൊക്കെ പോം തിരുമ്പാനും
അതെ.
ആഹ്.
ഇവിടെ ആദ്യൊക്കെ പോയിന്നു ഇപ്പാരും പോക്കില്ല.
ഏ. ഇവിടന്നാ എല്ലാരും പോവലുണ്ട്ട്ടോ.
അതെല്ലേ.
ആ.
വെള്ളത്തിന് വ ക്ഷാമം ഉണ്ടോ ഇങ്ങളെ ഭാഗത്ത്?
ഏ യേ ഇവടെ അങ്ങനൊന്നുല്ല.
അതെല്ലേ.
ആ അവിടെ ഉണ്ടോ?
ആ ഈ ഭാഗത്ത് വളരെ നല്ലോണം ക്ഷാമുണ്ട്.
ഏ അപ്പൊ?
അപ്പോ മഴ, മഴക്കാലത്ത് വെള്ളണ്ടാവൂലേ? മഴക്കാലത്തുണ്ടാവും. പിന്നെ ഒരു നാലു മാസത്തിന് വെള്ളം ഭയങ്കര ക്ഷാമാണ്. എപ്പഴ വെച്ചിട്ടാ? ഫെബ് മാർച്ച് ഏ പ്രിൽ, മെയ്.
ആ ആ.
അപ്പൊ അങ്ങള് വെള്ളത്തിന് ഭയങ്കര വണ്ടീൽ വെള്ളം കൊണ്ടന്നിട്ട് അ തരലാണ് പഞ്ചായത്ത്കാര്
ഏഹ് അപ്പൊ വെള്ളം
അപ്പൊ വെള്ളം ഒരു ലിമിറ്റ് കിട്ടൂല്ലേ ആഹ് ഇവിടെ അങ്ങനെ കിട്ടുവുള്ളു.
ഉം അപ്പൊ കഴിഞ്ഞ എന്താ ചെയ്യാ ഓര് തരണ വെള്ളം?
അത് കഴിഞ്ഞാ പിന്നെ അപ്പുറത്തെ വീട്ടില് കുഴൽ കിണറുണ്ട് അവിടുന്ന് അവര് അടിച്ചു തരും.
ഏഹ് അപ്പൊ നിങ്ങള് അവിടെ കിണർ കുത്താഞ്ഞിട്ടാണോ കു കിണറിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാ
കിണറിലും വെള്ളം ഇല്ലേ കുത്തിയാലും വെള്ളം കിട്ടണില്ല പക്ഷെ മഴക്കാലത്തുണ്ട് അത് കഴിഞ്ഞാ ലാസ്റ്റ് ആവുമ്പോൾ വെള്ള ഇല്ല.
ഏഹ്
പിന്നെ ഗതികേട് ആണല്ലേ വെള്ളംല്ലഞ്ഞാല് ആഹ് ഞങ്ങൾ എന്തട്ട് ഈ പ്രാവശ്യം കുഴൽ കിണറു കളചൂ അത് വെള്ളം കണ്ടില്ലേ
ഏഹ് അഹ് അങ്ങനെ
നാനൂറ്റി പത്ത് വരെ അടച്ചു
അല്ല
തെതടാണ് ആ ആ ഉള്ളത് ഭയങ്കര തെഡടാ മോളെ
ഉം പിന്നെന്താ ഫുടക്കായോ
പിന്നെന്താ ഫുഡൊക്കെ ആയോ ഉച്ചക്ക്ക് ആ ഫുഡൊക്കെ ആയി
എന്താ ഉണ്ടാക്കിയെ
എന്താ ഉണ്ടാക്കിയെ നമ്മള് സാധാ ചോറ്
ഏഹ്
ഏഹ് കറിണ്ടാക്കിട്ടില്ല കറി വെച്ചിട്ടില്ല
ഏ ഉണ്ടാക്കുളെ കറി കൂട്ടാത്താള
കറി കൂട്ടാത്താള അല്ലല്ല കറി കൂട്ടും ഞാൻക്കു നോമ്പാണ്
ഏ നോമ്പ് മൊഹറല്ലേ
മോഹറതിന്റെലെ അഹ് അപ്പൊ ഞാൻ ഇനി മോൻ വേരുമ്പോഴക്കിന് ഉണ്ടാക്കിയ ആ പത്ത് പേരെ എടുക്ക വച്ചിട്ടാണ് ഇന്ശാല്ലാഹ്
അഹ് മോ വരുമ്പോ ഉണ്ടാക്ക
മോ വരുമ്പോ ആ് ഇനി മോ വരുമ്പക്കന്ന ഉണ്ടാക്കാച്ചിട്ടാണ്
ആ ആ എന്തണ്ട
ഞാനും ണ്ടക്കണം എന്നിട്ട് കറി കറിയോ ക ഇനി എന്ത ഇപ്പൊ ഉണ്ടാക്കേണ്ടത് അറിയ ഇവിടെ ചി ഇക്ക ഇണ്ടായിരുന്നു
അപ്പൊന്ന് ചിക്കൻ കറി ആക്കിയാണി
അല്ലെ രാവിലെ എനിക്ക് ചിക്കന് പിനെ ലെഷോ പൊരിച്ചോടത്തൂ ദോശയൊക്കെ
ആ ആ
പോന അങ്ങനെ കൂടുത്തിന് പോയി
ആ ഈ വടെയാ അങ്ങ തനെ
അങ്ങനെ തന്നെ ചിക്കൻണ്ടെങ്കി പിന്നെ ആ മക്കൾക്ക് ചിക്കൻണ്ടായാ മതിയല്ലോ ല്ലെ
പൊരിച്ചാ മതി
ആഹ് അതൊരു കഷ്ണം കിട്ടിയാ മതി നമ്മുക്ക് കറി വേണംന്നില്ല
ആഹ്
ഇപ്പങ്ങന തന്നെ ട്ടോ ചിക്കന് ഒരു കഷ്ണം ഉണ്ടായാ മതിയല്ല കറീട ഒന്നും ആവച ഇല്ല
ആഹ് ആ
പിന്നെ ഈ എണ്ണയിലൊന്നും വർ ഏ
ഓ നക്കുമ്പളൊക്ക എന്താ ചെയ്യല ച്ചാ
എന്ത് മനസിലായില
ഒഴിഞ്ഞി രിക്കുമ്പളെ
ആഹ് ഒഴിഞ്ഞിരിക്കുമ്പോളോ ഒഴിവുണ്ടാവലെന്നു ദ്യയന്
പണേക്കൂലേ
മ്മ പ്പ നോമ്പോയ കാരണംവേ നേരത്തെ പണി കഴിഞ്ഞിരിക്കാ ണ്
ആഹ് ആഹ് എന്നിട്ട് ഉറങ്ങേ
ആഹ് അപ്പ ഉറങ്ങൂ കൊറ റ്റേന്നൊർങ്ങു ആ ആഹ് നാല് മണിക്ക് എണീച്ചതല്ലേ
ങൾ അത്തായം കഴി ച്ച് ണ്ടാവുംല്ലേ
ത്തായം കയ്ച്ച്ണ്ടാവൂല്ലേ? ആഹ് അത്തായത്തിനിച്ചിരി ചായേം ലേശ് ചോറും തിന്നു എലി പിന്നെ അത്താഴത്തിന്നിച്ചാഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കും
ഏഹ്
ചൂടോടൊക്കെ തിന്നാലോ അത്തായ തീച്ചിട്ട്
ആഹ് അപ്പ കൊറച്ച് നേരത്തെനീച്ചണ്ട്യരൊല്ലേ
ഇല്ല നാല് മണിക്കീച്ചാ മതല്ലോ നാലെ ന്നാല്‌പയ്നല്ലേബാങ്ക്
ഏ ബാങ്ക്
ഏ ബാങ്കിച്ചറീല്ല ഏ നാലേ നാല്‌പയ്നാ ആഹ് ന്നാലേ നാൽപ്പയിനാണ് ബാങ്ക് അപ്പത്തിന് ഫുഡാവും പിന്നെ അങ്ങനെ തിന്ന് കടന്നാതില്ലേ നിസ്കാരിച്ചിട്ട്. ആ പിന്നെ നിസ്‌ക പിന്ന അയ്‌ന് അഞ്ച് മണി ആയ പിന്നെ മോൻക്ക് ചോറ് കൊണ്ടോണല്ലോ സ്കൂൾല് പത്തിലാണ്
ഏ എത്രാളാ
മൂന്നാളാണ് മൂന്ന് ആൻകുട്ടികളാണ് എത്രല ഓലക്കെ എത്രല ചെറിയോള് ചെറിയോന് പത് ത്തിരി മൂത്തമോൻ ഡിഗ്രി ഇപ്രാവശ്യം കഴിഞ്ഞ്
എ എന്താ ജോലിക്ക് പോവുണ്ടോ
ജോലി നി ഒരു കോഴ്സും കൂടി എടുത്ത് പഠിക്കാച്ചിട്ടാണ്
ഏ കോഴ്സ്‌ലേ
അല്ല ഓന് എല്ല ഡിഗ്രി ഡിഗ്രിയാ
ആ ഡിഗ്രി ഏതയ്ഞ്ഞി
ഡിഗ്രി ബി എ എകണോമിക്സെന്
ആ ആ
അപ്പൊ പിന്നെ അയിന്റേതായ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണ്ടേ
ആഹ്
അപ്പൊ ഞ്ഞി ജോലിക്ക് നോക്കെക്കാരം ല്ലേ കല്യാണൊക്കെ കഴിഞ്ഞാ ഇല്ലില്ല പ്പൊ ഇരു ഇരുവതൊന്ന് വയസ്സ് ആയിറ്റൊള്ളൂ മോൻക്ക് ഏ അങ്ങനെ ആ ആ ആഹ്
നടുത്താളെത്രേലാ
നടുത്തത് പ്ലസ്ടു കഴിഞ്ഞിട്ട് ഓന് പിന്നെ ബി ഇതടുത്ക്ക ബി ബി യ് ഏവിയേഷന് പഠിക്ക ഏ കോഴ്സോ കോഴ്സ് ആ ഓന് ഇപ്രാവശ്യം പ്ലസ്റ്റു കഴിഞ്ഞ അല്ലാ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ താ
ഏ
ഏവിയേഷനാകുമ്പം പിന്നെ എന്താ എയർപോർട്ടിലേക്കുല്ലേ. ആഹ് എയർ പോട്ടിലത്ര ജോലികിട്ടാ
ആഹ്
അയ്ന് നല്ലം പഠിക്കണം അത് ശരിയാ ഓൻ പഠിക്കണ കൂട്ടത്തിലാ ഒരാവറേജില് കൊഴപ്പയ്യ അങ്ങനെ പഠിക്കണ്ട് പരയിലൊക്കെ വച്ച ഒന്നും പഠിക്കോ അങ്ങ അങ്ങനെൊന്നും പഠിക്കൂല്ലോ ഒക്ക ഒരു പരീക്ഷാ ടൈമിന് മാത്രം അവ ഇന്ന് പഠിക്കുള്ളു അല്ലേ അതൊും പഠിക്കൂല
ആ എന്നെ ഹോസ്റ്റല നിക്കാ
ആഹ അവിടെ ഹോസ്റ്റലില് നിിക്കുവയാണ് എവിടെ പഠിക്ക്ണത് മംഗലാപുരം
ഏഹ്
അ ദൂര ഇണ്ടാവലേ ആഹ് പിനെന്താ പണിയൊക്കെ അടിച്ചു വാരി തൊടയൊക്കെ കയിഞ്ഞോഎല്ലാ പണിയ എല്ലാം പണി കഴിഞ്ഞിക്കണ് ഇപ്പൊ ഇനി പണില്ല അതൊക്കെ രാവിലെ നേർത്തെ കാലത്തെ ചെയ്യും
ആഹ് അതോണ്ട്
അതോണ്ട് സുഖാലേആഹ് അന്റെ ത് കയിഞ്ഞിട്ടില്ല അതെല്ലേ
ആയിൻ
ആഹ് ഇനിക്ക് ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളോ ആഹ് ഇനി എന്തേലും കോഴസ് എടുക്കേണ്ടി വരൂല്ലേ ആ ൻ ഡിഗ്രി പോവാനാണ് പിന്നെ പി എസ് സി ബിഎസ് സി പി എസ് സി എഴുതാനാ
ആഹ് അതൊന്ന് നോക്കണംന്നുണ്ട്
ആഹ അത് നോക്കിക്ക കൊഴപ്പമില്ല നല്ലതാണ്
ഗവണ്മെന്റ് കിട്ടിയാല്
ഗവണ്മെന്റി ല്എന്റെപിന്നെ ആങ്ങളപോയിട്ട് കിട്ടീക്കണ് ഏ അതൊരു ല ലക്കിന കിട്ടുള്ളു പിന്നെ എറെ മൂത്ത ച പോ കട്ടിക്ക്ണ് പി എസ് സി എഴുതിട്ട് ബാങ്ക് മാനേജർായിട്ടാ എന്റെ മൂത്തന്റെ മകന് കിട്ടിണത്
ആഹ അത് എന്താ നമ്മള് പഠിച്ചിട്ട് വല്യ പഠിച്ചിട്ടൊന്നും കാര്യമില്ല അതൊരു ഭാഗ്യം വേണം
ആ അതന്നെ ആഹ് ആ ആ കിട്ടണം എന്തായാലും എന്തേലുഒക്കെ ഒരു പണി വേണ്ടേ പെര കുത്തിർന്നിട്ട് കാര്യല്ല ആഹ
എന്തേ ആയി കിട്ടിയല് നമ്മക്ക് നമ്മളെ ആവശ്യത്തിന്
ആഹ അതന്നെ ശരിയാണ് വേറെ ഒരാളോട് കജ്ജി കിട്ടണ്ട അവസ്ഥല്ലല്ലോ ആ് അതന്നെ അതന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്
ഇമ്മ ഇപ്പ രണ്ടനിയത്തി ഒരാനിയേന്
അതെ ആ അവിടെയോ ഇവിടെ ഞങ്ങളീ മു തുളഞ്ഞു പിന്നെ ഇപ്പ ഏടെയാ ഗൾഫിലോ അല്ലല്ല ഇവിടെ നാട്ടിലന്നെയാണ് ഏഹ്
എന്നാ ശരി വിളിക്കിട്ടോ
ആഹ ആഹ ഞ്ഞി ഞാ കൊറച്ചഴിഞ്ഞോന്ന് വിളിക്കണ്ടട്ടാ
ആഹ് ആഹ ആഹ
വിളിച്ചു കുഴപ്പല്യല്ലോ ഇല്ല ഇല്ല ആ ആയിക്കോട്ടെ ഫ്രീയാകുമ്പോ ഞ്ജി ഒന്ന് വോയിസിടുവോ
ആഹ ആയിക്കോട്ടെ
ആ എന്നാ ശെരി സമയായാ
ആഹ് സമയയിപ്പാ ആഹ
ആഹ് എന്നാ ശരി എന്നാ വെച്ചാളി ഈ സമയറിയണ് ഇന്റെതിൽ
ആഅ
ആഹ എന്നാ ശരി